ഹലോ?
ഹലോ?
ആഹ് ഹലോ ആഹ് കേക്കാ പറഞ്ഞോ
എന്താ വിശേഷം?
നല്ല വിശേഷം.
ഫുഡൊക്കെ കഴിച്ച് കിടന്നോ?
ഓ ഫുഡൊക്കെ കഴിച്ച് കിടന്നു
മ്ഹ് വേറെന്താണ് എന്താ സ്പെഷ്യലൊക്കെന്ന്?
ഇന്ന് സ്പെഷ്യല് ദോശയും ചട്നിയും
ആഹ് രാത്രി ചോറ്കഴിക്കലില്ലേ?
ഇല്ല ഇല്ല
മ്ഹ് വേറെന്താണ്?
എന്താണ് അവിടുത്തെ വിശേഷം? മഴയൊക്കെ ഉണ്ടോ?
ഓ മഴയേ ഉള്ളല്ലോ.
ആഹ്
വേറെന്താണ്?
വേറെ നല്ലത് തന്നെ കൊഴപ്പമില്ല ഇങ്ങനെ പോണ് മഴയാണ് കാലാവസ്ഥ
പിന്നെ എന്താണ്? ഓ ഫുഡ് ഞങ്ങൾ നേ ഞാൻ നേരത്തെ കഴിക്കും ഞാനൊരു ആറുമണിയൊക്കെ ആവുമ്പോ കഴിക്കും.
ഓ ഓ
മ്ഹ്
വേറെന്താ? പിന്നെ എന്താ നല്ല വിശേഷാണ് അങ്ങനെ പോകുന്നുണ്ട്.
ആഹ് ആഹ് എന്ത് ചെയുന്നു?
ഞാന് എക്കൗൺസില് വർക്ക് ചെയ്യാണ്.
ആഹ് ആഹ്
ഞാൻ ഇപ്പോ റിസൈൻ ചെയ്തതാണ് വേറെ നല്ല ജോലി ഒരു വൺ ഇയർ ഒക്കെ ആയി അപ്പൊ എക്സ്പീരിയൻസ് ആയപ്പോ വേറെ നല്ലത് നോക്കാന്ന് കരുതി റിസൈൻ ആക്കിയതാ
ഓ ഓ എന്നത് നോക്കുന്നുണ്ടോ
നോക്കുന്നുണ്ട്
ഉം
നല്ലത് കിട്ടിയാ നോക്കണംന്നുള്ള പ്ലാനില് ഇങ്ങനെ നിക്കാം ഉം
മാരീഡ് ആണോ
ആണ് എനിക്കൊരു മോനുണ്ട്
ആ ആ
ഇയ്യാളോ
അതെ ഞാൻ മാരീഡ് ആയിരിക്കണ് മോളുണ്ട്
ഉം എന്താ ചെയ്യണ്ട മോള് എന്താ ചെറിയ മോളാണോ
ആ മോക്ക് രണ്ടര വയസ്സായിട്ടുള്ളു
ആഹ് ഓക്കെ എന്റെ മോൻ അഞ്ചു വയസ്സ് കഴിഞ്ഞു
ആ ആ
ഉം സ്കൂൾ പോകുണ്ട് യു കെ ജിലാ
ആ
വേറെന്താണ്
വേറെ ഇങ്ങനൊക്കെ തന്നെ വിശേഷങ്ങള് ഇങ്ങനെയൊക്കെ പോണു നേരം വെളുക്കുന്നു രാത്രിയാവണ നേരം
അതെ അതെ
ഉം പിന്നെ ഉറങ്ങാനായോ
ആ ഒറങ്ങാ വേണ്ടി കെടന്ന്
ഉം മുളക്കറങ്ങിയോ
ആഹ് മോളുറങ്ങി
നേരത്തേ ഒറങ്ങോ
ഇല്ല മോളിപ്പം ഉറങ്ങിയിട്ടേള്ളൂ
ഹസ്ബന്റ് നാട്ടിലുണ്ടോ
ആ നാട്ടിലുണ്ട്
ആ എന്താ വർക്ക് എന്താ
പുള്ളി ഉസ്താദാണ് പള്ളിയില്
ആ ആ
ആ
ഓക്കെ വേറെന്താണ്
വേറെ വേറെന്ത് വിശേഷം
ഉം വേറെന്താ നല്ല വിശേഷം അങ്ങനെ പോകണോ
ആ ആ
ആ പിന്നെന്താ വീട്ടിലാരൊക്കെ ണ്ട്
വീട്ടില് ഉമ്മ വാപ്പ പെങ്ങമാര് ബ്രതറ് നത്തു ന് കുട്ടികള് അങ്ങനെ എല്ലാരും ഉണ്ട് ഒരു വലിയ ഫാമിലി
ഉം ബിഗ് ഫാമിലിയാണ്ല്ലേ
അതതെ
എനിക്കിഷ്ടമാണ് എന്താ ഫാമിലി എനിക്ക്ങ്ങനത്തെ ഫാമിലിയിലാണ് എനിക്കിഷ്ടം.
പിന്നെന്താ. ഹലോ. ഹലോ. ഹലോ.